ഹലോ? എന്തൊക്കെ മളെ വർത്താനം കൊറെ കാലയാലോ
ഉം എന്തൊക്കെ വർത്താനം കൊറേയാലോ കണ്ടിട്ടില്ലേ എന്താ നല്ല വർ അങ്ങനെപോണിണ്ട് സുഖം തന്നെ
കാലായിട്ട് അന്നാ ആ എയ്താൽന്റെ അന്ന് വർത്തനം പറഞ്ഞതാ
അന്നതണല്ലേ ഞാഞ്ഞെ ഹോസ്പിറ്റൽ പ്രശ്നകൂടെയ്‌ൻ മ്മാക്ക് സുഖലയിട്ട്. അപ്പോ പിന്നെ ഫോണെന്നും വല്ലാതെ ശ്രദ്ധിക്കാൻ അതിനോ ഒന്നും നിന്നിട്ടില്ല മ്മാക്ക് സോഡിയം കൊറയാ അങ്ങനെ മുണ്ടാട്ടൊന്നും ഇല്ലാതായാണ്ട് കൊണ്ട് മണ്ടിയെപ്പോ ആദ്യയിട്ടാണ് നമ്മള് ണ്ടെങ്കി മ്മള് എടക്കൊക്കൊന്നു ശ്രദ്ധിക്കോലോ ഇന്നതാണ് ഇന്നതാണെന്നു ള്ളത്. ചെക്കപ്പ് നടത്തോല്ലോ ഇമ്മ രാവിലെ സുഭയാവുമ്പോവുള്ച്ച വുള്ചിട്ടൊന്നു രഡ്രസ്സുംല്ല അപ്പൊ എന്ത് കാട്ടീ ട്ടും ങ്ങനെ ഒര് ഒന്നൂല്ല ഒരു ന്നരക്കങ്ങനെ അയില് മണ്ടി കൊണ്ടോയപ്പോൊ. സോഡിയം എല്ലാ ടെസ്റ്റും ചെയ്തപ്പൊ സോഡിയം നോക്കുമ്പോ കുറഞ്ഞക്കാണ് ആദ്യ സോഡിയം കയറ്റി ലെവലായി ആഹ ആഹ് ഇന്റതും ക്കെ പണിയെടുത്ത് നടന്നിന ഒരാളാണ് അയിമ്പതെട്ട് വസായിട്ടള്ളല്ലോ ഇന്റമ്മാക്ക് അത്രയിട്ടോള്ളു അങ്ങനെ പെട്ടെന്ന് വന്ന് പിന്നെ രണ്ടു ദിവസം. ഐ സി യു ലൊക്കെ കെടന്ന് ആ എന്റെമ്മ എന്റെമ്മ.
ആ ആഹ ആഹ ഉം
അങ്ങനെ ആ അങ്ങനെ രണ്ടു ദിവസം ആശുപത്രിയിൽ കെടന്ന് പിന്നെ അവിടുന്ന് വന്ന് പിന്നെ ആ ഊരവേദന പുറം വേദന അങ്ങനെ ആ ഇവിടെ ഹോസ്പിറ്റലിൽ കടന്ന്. അങ്ങനെ ആസ്പത്രി കേസ് കുടുക്കി
ആസ്പത്രിയികൂടെ ഒരു തോയ്ര്യം ഉണ്ടാവൂല
പൊണ്ണിനായിട്ടെന്നേ ഒരാഴ്ച പിന്നെ എട്ങ്ങെറായത് ഓൾക്ക് ഇപ്പ അപ്പൻഡിഷിന്റെ ഓപ്പർഷൻ കഴിഞ്ഞെ അപ്പോ ഒരാഴ് ച്ച അദൊണ്ട് കെട്ടിമർഞ് നട്ന്നു നാലീസം അഞ്ചാമത്തെ ദീസം പോന്നു
ആ അർങ്ങി കിട്ടിയ പിന്നെങ് അങ്ങനെ വൈക്ക ആചാരെക്കാരം ഉം ഇപ്പം ഓന്റെ വല്യതിന് പനി അത് കഴിഞ്ഞ് പിന്നെ വല്യതിന് പനിയായി അങ്ങനെ ഞാൻ പർഞ്ഞല്ലേ ഒന്നല്ലെങ്കി ഒന്നഅങ്ങനെ ഹോസ്പിറ്റൽ പ്ര ആഹ് പത്തുർപ്യ കജ്ജില് ഇണ്ടെങ്കി അതെങ്ങനെ പോണ്ടത് അറീല
പെരീന്ന് പൊർത്ത്ക്കാണ്ട് ഏർങ്ങിയാ പിന്നെ പൈസ പോണ വജ്ജറീല
ആ പൈസ പോണ വജ്ജന്നെ അറീല
ആ ആദ്യത്തെമാര്യല്ല ബളെ പൊർത്ത്ക്കാണ്ട് പോയാ രണ്ടായിരം കയ്യാതെ ഉള്ള് കേറൂല
ഇല്ലയ് നമ്മള കജ്ജില് ഏത് വൈക്കാ പോണന്നെ അറീല
പണ്ടത്തെ ഇരുന്നൂറ്
രണ്ടായിരം പുട്ച്ച് പോയാല് കയ്യില് അത്ര ഉണ്ടല്ലോ കര്തും പക്ഷേ എപ്പളാ കഴിഞ്ഞുന്നു പറയാൻ പുടിയാടില്ല ഏത് വൈ പോയിന്നന്നെ അറീല ന്നട്ട് എത്തടീ ഇജ്ജ് മറ്റോലൊക്കെ കാണൽണ്ടോ
ഞാന് ഇബൾക്ക് വിൾചീന്നു എന്താപ്പൊ
ആഹ്
അന്റെ നല്ലോണം വർത്താനം പർഞീ പെണ്ണില്ലേ അഴിന് വിൾചീന്നു ഓള് പിന്നെ എന്തൊക്കെ ബിസിനസിന്റെ കാര്യം പർഞാണ്ട് കൊറെ ലോൾച്ചി പിന്നെ ആർക്കും അങ്ങനെ വിളിച്ചിട്ടൊന്നുല്ല അതൊക്കെ എന്തായിനാവൊ ലെ അക്കെ മണ്ണിട്ടിട്ടുണ്ടാവും ആരുപ്പം അയിന്റെ കൂടെ പോവൂലല്ലോ ലെ
അയിന്റെ കൂടെ പോ പോവൂലല്ലോ അ എന്തേലും ആയ അമ്മപ്പൊ എന്താപ്പൊ നമ്മള് കൊറെ കഷ്ടപ്പെട്ടുന്നല്ലാതെ എത്തപ്പം കി ട്ടിയത് നമ്മളീ പൈസന്റെ ടൈറ്റോണ്ട് ആണ് ഇപ്പം നമ്മള് ഇതില് ആ കളിയാക്കലും കിട്ടിപ്പ
ഇപ്പളും അയിന്റെ കാര്യം പറഞ്ക്കാണ്ട് പറിം മാപ്പളാരെന്നെ ഇപ്പൊ പർഞ് കൊണ്ടാണ് ഉം ഇജ്ജ് ഇന്നാൾ എയ്തിയമാഴിരി എന്തെങ്കിലും പറയുമ്പോത്തിന് മ്പോത്തിന് കൊർവാവും ഞമ്മക്
ആഹ് എന്തായടി അന്റെ പൈസ കിട്ടിയോ എന്തായടി അപ്പൊ എന്താ ഞാൻ ഇന്റെ തറവാട്ട്ക്കും കൂടി ഏർങ്ങല്ല്ലേനി കൊർ ച്ച് ടൈമ് കിട്ടിയ ഇതിമ്മൽ ഇരിക്കലെല്ലെനിയോ എഴുതാൻ കു ത്തർക്ക്ണ പണിയല്ലേനിയോ അപ്പൊ പിന്നെ ആരിം കാൺലുല്ലാ ദാക്കലുല്ല ഇപ്പൊ പറിം ഒവ് കുഞ്ഞുമോളെ കാണന്നല്ലല്ല ഓളാണ് ബിസ്നസ്സ് ല്ലേ വല്യ ബിസ്നസ്കാര്ത്തി ആയിലെ പറിം എന്നായാലും മാണ്ടില്ല ഇച്ച് പത്തുർപ്യ കിട്ടിയാ മതി ആഹ് ആ ആര്തും ചെവിക്കൊള്ളലില്ലെനി ഇപ്പൊക്കുമ്പോ കിട്ടാതായപ്പം എല്ലാരും കളിയാ
ഞാ വർത്താനാ ഇപ്പൊ കിട്ടീന്റെ ഒന്നും വർത്താനം പറയും അപ്പൊ ഈ കിട്ടാതെ ആയ്തതാ വെച്ച് എല്ലാരും ട്ടറീഞ്ചീതു
ആറീഞ്ചീതു
അത് കുത്തര്ന്ന് എയ്താല്ലേ മാറ്റേ ഫോണുമ്മേ ആവോണ്ട് ഫോണുമ്മെ കൾച്ചേക്കാരം കര്തും
തോട്കേക്കാരം ആഹ് അതന്നെ ഉം എയ്തിണതാണ് അല്ലേ
ഹും
ന്നാലും വാ
സ്കൂള് സ്കൂൾന്നാണ് അറങ്ങീട്ട് പിന്നെ പേന എട്ത്തിട്ടില്ല പിന്നെ ഈ ബിസിനസ്സിന് പേരൊട്ത്തിക്കിണ്
മ്മ്! ആഹ് അങ്ങൻതന്നെ ഉം ഏതാലേ ആൽ ഓല്യൊക്കെ കാര്ണം അമ്മളത്രീം കഷ്ടപ്പെട്ടിങ്ങാണ്ടേ ഇല്ലേ കുട്ട്ളതിനു ഒര്ങ്ങ്യാണ്ടെ ഞാനക്കെത്രൾപാ പോണിയൊര്
ഉം ഞാന് രാവിലെ മദ്രസക്ക് കുട്ടികളെ പറഞ്ഞ് അയച്ചിട്ട് പിന്നെ ആഹാ പത്ത് മണിയാകുമ്പെഴത്തെ പിന്നെ എയ്താനു ഇതിനു അടി തൊടി ഒക്കീ കയ്ഞ്ഞിട്ട് ഇപ്പാ അടിന്തൊടിം തെന്നൊള്ളു ഉച്ച്യാവുന്നൊള്ളൂ അപ്പയ്നെക്കൊണ്ടുള്ള ഇൻട്രസ്റ്റോണ്ടേയ് എളുപ്പം ഇത് കഴിഞ്ഞാല് ഉള്ളല്ലോ! ഉം എല്ലാരും ഇങ്ങനെ ചോയ്ച്ചറിം ചെയ്യും അന്റെ കഴിഞ്ഞിട്ട് വാണം ചെന്നെയ്താന് അങ്ങനെ മറ്റു ഒരൊക്കെ പറഞ്ഞ് കുഞ്ഞേ പിന്നെ അമ്മക്ക് തന്നെ കിട്ടിട്ടില്ല അപ്പൊ പിന്നെ എല്ലാരുങ്ങനെ ചോയ്ച്ചാണ് അപ്പേ കിട്ടി
ഇഞിം കൂട്ടോണ്ടി ഞാൻ കിട്ട്യോ ഇഞും കൂട്ടോണ്ടിന്നൊക്കെ പർഞീനി ഇന്റെ എളേച്ച്യാ ന്നൊക്കെ പറഞ്ഞേനേ ങ്ങളന്ത് കഴിഞ്ഞട്ടാണ് ഞാൻ ഇച്ചും ചേരാൻ ന്നൊക്കെ പറഞ് നിന്നതേന്
ആഹ് ആഹ് എന്താലെ അതോണ്ട് ഓലണ് പോട്ടെ
പോട്ടെ അല്ലാപ്പത്താ അൻബച്ചോള് ഓകത്രീം നമ്മള് കഷ്ടപ്പെട്ടിക്കിണ് ഞാനൊക്കെ ആഹ് ഞമ്മള്ച്ചാലേ അത്രീം
ട്ടിണത് അറെയ്
പിന്നേ ഒരു പെണ്ണെയ് എന്താപ്പോളക്കെ ഓളെ
ഇന്നിട്ട് ക്യാൻസറാണ് ഓളൊലക്ക്യാണ് തലേണ് അർണാണ്ട്
ആഹാ എന്തൊരു അഭിനയയാണ് ആഹ് അല്ലോളൊക്കെ സിൻമീലിട്ക്കണം അത്രീം അഭിനയിച്ചാൻ വെയ്ക്കിണ്ട് ഓക്ക് കാര്ണന്നാ സംസാരത്തില് നമ്മക്കൊര്
ഇരിതും തോണൂലാ ഉം ആഹ് അറ്റത്തെത്തീട്ടാണലൊ അപ് ആ കൊടുക്കേണ്ട സമയത്ത് എത്തി ട്ടാണ് ഒ ഓള് ഈ കള്ളകളിയാളൊക്കെ കൾച്ചത് അത് വരെ എല്ലാറ്റീനും സപ്പോർട്ടെയ്ത് നിന്ന് നിന്ന്
ഞാൻ ഇങ്ങട്ട് ആഹ് അങ്ങനെ അഞ്ച് പറസ് ഇപ്പള അറിഞ്ഞോട് പിന്നെ ഇജ്ജാദ്യം ചോയ്ചോക്ക് വെറ്തെ ഇത്ര കഷ്ടപ്പെട്ടാണ് എയ്തിങ്ങാണ് ഇതാക്കണ്ട ഓരോ കള്ള പിന്നെ കള്ളത്തരോം ഇതും ഓരോന്നും തട്ടിപ്പും കാര്യങ്ങളും കേക്കിണാണ് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറീട്ടൊ ഇന്നിട്ട് ഞാനതൊക്കെ ഇങ്ങളോട് ഓരോ ശംശയങ്ങൾ ചോയ്ക്കുമ്പോ പറയ് ഇത് ഒറ് പിന്നെ ഒർജിനൽനല്ലേ ഞാൻ പറ്റിച്ചൊന്നല്ലല്ലോ ന്നൊക്കെ പിന്നിങ്ങനെ ചോയ്ക്കും ഞാനേയ് അപ്പൊക്കെ നോർമലാണ് ഇതെന്നേണ് അതൊക്കെ പർഞ്ഞോള് ഇ പിന്നോള് കാല് മാറ്യേത് കണ്ടിലേ
ഉം ഇന്റെ മൂത്ത അച്ഛന്റെ ളര്യോം പറ്യാണേ ഇപ്പ ഈ ടൈപ്പിംങ്ങു ഇതൊക് ള്ള സമയത്ത് പൊങ്ങള പേനേണ്ട് കൈയ്യോണ്ട് എയ്ത്യേങ്ങോണ്ട് ആലേപ്പൊ ഫലണ്ടാക എന്നൊക്കെ പർണാണ്ട് ഏഹ് കളിയാക്കും അ ഇപ്പെ ഞാൻ പറയും അല്ലടാ ഇപ്പെ ചെറിയ ഓഫീസികൂടെ
ങ്ങനെ അമ്മളെതീ തന്നെ ആരോ റ്റാറ്റസ് കണ്ട്ങ്ങാണ്ടേ ഇതേപോലെ എയ്തി കൊടുക്കണല്ലോ
ഉം ജ്ജ്ന്നോട് ചോഴിച്ചീന്ന് തോൺണ് ണ്ട് പിന്നെ അത് ഒന്നും ആയില്ല്യല്ലോ ആ ഇന്നോട് ചോയ്ചീന്ന്
അതെ ഇവട ഞങ്ങള അര്ത്താണ് ഇവടെ വണ്ടൂര്
ഹലോ
ഇതൊക്കെ അട്ച്ച് കൊട്ത്തപ്പോ റേഞ്ച് പോണ് ണ്ടോ?
ആഹ് റേഞ്ച് വന്ന്ങ്ങട്ട് പോയേ ഞാൻ ആദ്യത്തെ മാരി കട്ടായീനി കർതി
ആഹ് ആഹ് അയ്ല് പിന്നെ അങ്ങനെട് അട്ച്ച് കൊട്തപ്പോ വന്നൂ എന്താ കൊച്ചോ എവിടെ ഇല്ലതാണ് അപ്പ വി ഷേ സിക്കാൻ പറ്റൂല പർഞ്ഞു ഇഞ്ഞോടോള് അങ്ങനെ വന്നീനി പിന്നിങ്ങനെ നമുക്ക് വെരുമ്പോ പൈസ് നമ്മളെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയുമ്പ നമുക്ക് ഇതില് ചേരാനും തോന്നും. പക്ഷെ ഒരു വട്ടം അങ്ങനെ പറ്റൊണ്ടിന്നാ പിന്നെ ച്ച അങ്ങനിം തോന്നും അത്രിം റിസ്ക് ഇട്ത്ത്ങ്ങാണ്ട് ഞമ്മളെ കാട്ടുമ്പൊളൊക്കെ
ഞമ്മൾടെക്കെ ഞമ്മക്ക് തന്നെണ്ട് ഒരാൾക്ക് എട്ക്കേണ്ട പണി മൊ ണ്ടാവും നമ്മളെ പെരീൽ അതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ
ആഹ് കഴിഞ്ഞിട്ടാണ് പ് പിന്നെ ഞമ്മള് ഒരു പത്തുർപ്യ കിട്ടട്ടെർതി നമ്മളെ കഷ്ടപ്പാടോണ്ടന്നെല്ലേ ഇപ്പത് ആഹ് പ്പോ അപ്പൊ അങ്ങനെ ഇങ്ങനെ ആ കാട്ടുമ്പോ ഇല്ല ഒരുതപ്പ എത്ര ഇപ്പ നമ്മക്ക്
ആഹ് പിന്നെ ഇത് കാട്ടീട്ട് നമ്മള് സഹി ച്ചാലും പോര ഇത് കളിയാക്കലും കേട്ടു അതാപ്പ എടങ്ങേറ്
ആഹ് അതാണെ എത്രാനാളായികളിയാക്കലും കേട്ടു. ഞാൻപ്പൊ ഒന്നുക്കും അർങ്ങ്ണ്ല്ല ആരോടും പറയല് ല്ല ഒരു ചെറ് ചെറിയേ കേസ്നിപ്പം ആണെ ഒന്നും പത്ത്റുപ്യ കിട്ട്ണതാണെങ്കിലും ആരോടൊന്നും പറയലില്ല കാരണം ഒക്കെ ശരിയാക്കി കൊണ്ടാണെ
ആഹ്
ആഹ് എന്നാ ഒന്ന് മെനക്കെട്ടിങ്ങാണ്ട് അത്രീം മെനക്കെട്ടിങ്ങാണ്ട് പണിട് ത്തപ്പ അങ്ങനായത്
അതന്നേ മ് ഇപ്പ അങ്ങനെ ആയതൊള്ളൂല്ലേ അധികം ക്കെ പിന്നിം കൊറേ
വേറെ ഇല്ലെങ്കിലും
വേറെ ഇങ്ങനെ ചെർതും കൂടെയൊക്കെ ഇണ്ടായിന്നു പിന്നെ ഇപ്പൊ ഒന്നിക്കും എർങ്ങലില്ല. പ്പ ആമൻ മറ്റേ പൈസ ഇട്ടിങ്ങാണ്ടുള്ള തെക്കുണ്ടായിരുന്നു അയ്ക്കൊന്നും ഇപ്പ ഞാൻ പോക്കില്ല ഇട്ടിങ്ങാണ്ട് ഇത്ര ദിവസം തന്നെ കിട്ടാ അങ്ങനെയൊക്കെ ഇണ്ടാവൂലേ അങ്ങനെയൊക്കെ ഇണ്ടായിന്നു പിന്നെ ഞാനിപ്പോ അയ്ന് നിക്കലില്ല.
ആഹ് അതന്നെ ഈ പൈസ ഇട്ട്ങ്ങാണ്ട് ല്ലെ പരിപാടിക്ക് ഞാനും കാട്ടല്ല എന്താച്ചാല് പൈസ ഇല്ല ഇട്ക്കാന് ഈ പൈസ ഇട്ത്തിട്ടും പിന്നെ പോയാ ഞമ്മള് എത്ര സ ഇതാണ് പൈസിം പോയി നമ്മളെ കഷ്ടപ്പാടും പോയി അന്ന് ഞാനും നിക്കലില്ല ഇപ്പ അയ്നൊന്നും
ആഹ് ഫസ്റ്റിലൊക്കെ നല്ല കിട്ടലേന്നു ഞാനങ്ങനെ കിട്ടീട്ട് ഒരു വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിയടി പിന്നെ ഒർകൂട്ടി ഒർകൂട്ടി ഇണ്ടാക്കീട്ട് ഇപ്പൊന്നും ങ്ങനെ അങ്ങൻത്തീല് എർങ്ങേലില്ല. ഞാനാ അയന്നെ പർന്നെ അയൊക്കെ ഇന്റെ കയ്യില് വെക്കാണ് ണ്ടെച്ചെങ്കിൽ അയങ്ങനെ ചെലവായി പോകും അപ്പ അതോണ്ട് നമുക്ക് എന്തെലും സാനം വാങ്ങണം ഞാന് ഇങ്ങനെയോ ഇങ്ങനെ ചെയ്തതാണല്ലോന്ന് കർതീട്ടൊരു സാനം ഇണ്ടാകല്ലൊ നമ്മക്ക് ഇച്ച് നല്ല ഉപകാര ആയിട്ടോ എന്താറിയോ നാല് മക്കളതും മാപ്പള്ന്റതും ഒക്കെ തിർമ്പണം പിന്നെ ഇമ്മാക്ക് ഇപ്പോ സുഖല്ലാത്തെണ് അപ്പൊ ഉമ്മാനെക്കെ മി വിർപ്പും, പോത്പ്പുംന്ന് പർഞ്ഞമാരി അങ്ങനേം തരും ഡേയ്ലിലൊക്കെ ഉമ്മ തിർമ്പുങ്ങൾ ട്ടോ ഞ്ഞി നല്ലോണം ഷീണോം അങ്ങനൊക്കെയാൺചെങ്കിലുള്ളു മാക്സി അയ്ല് കൊട്ന്നിടൊള്ളു. അല്ലെങ്കിമ്മന്നെ തിരുമ്പും അല്ല എന്തായലും ഞമ്മക്ക് ആക്കാണല്ലോ ഇതൊക്കെറിയെ മറ്റേത് എല്ലാംപാടും ഒ ഒർമിച്ച് ഈ കുട്ട്യളാണെങ്കി ചെർതും അപ്പൊ ഒക്കെ പർത്തി കൊണ്ടല്ലേക്കാരം അങ്ങനൊരു സംഭവണ്ടായികിട്ടി അതോട്ടെ
പിന്നെ എന്തൊക്കെ വർത്താനം, ന്നാ വിളിച്ചോൾണ്ട് എടക്കൊക്കെയ്. ഹലോ വിളിച്ചോണ്ടുന്ന എടക്കൊക്കെ ഉംഹ് ആ മയെണ്ടെടി മയ പെയിതോണ്ടി രിക്കന്നെ. ഉംഹ് മറക്കണേന് എടക്കൊക്കെ വിളിച്ചോണ്ടുറയ.
ഹലോ കുട്ട്യള് വരാനായിക്ക്ണ് ഹ് ഹമ്. ആഹ് എന്നായിക്കൊട്ടെ ട്ട
ആഹ്.. ആഹ്